ഹലോ
ഹലോ
ആഹ കേക്കുന്നോ
ആഹ കേെക്കുന്നു എന്തൊക്കെ വിശേഷം
ആഹ് ഇങ്ങനെ സുഖം
ഉം ആഹ യാത്രക്കെ പോകാഷ്ട മക്ക പോയില്ല
പോവാറില്ല
ഉം ഞാൻ പിന്നെ എന്താ വീട്ടന്ന് ഞങ്ങള ഏട്ടത്തി ജേഷ്ടത്തികൾ ഞങ്ങള പോവേണ്ട് കോഴിക്കോട് എന്താ അവിടെ ബീച്ചക്കൊക്കെ
പോവല്ലേ ആഹ് ആഹ് ആഹ് ആ സിനിമക്കൊക്കെ പോവോ
ഇല്ല ഇല്ല അയിന് ഇത് വേറെ പോയോ ക്കീല്ല
ആഹ സിനിമ ഇഷ്ടല്ലേ കാണുന്നന്നോ
ഇഷ്ടംന്ന് ഞാൻ ഇതെരെ തിയേറ്ററിൽ പോയിട്ടില്ല
ആഹ
ഉം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല
ആണല്ലേ ആഹ് ആഹ
അങ്ങട്ട്
ആഹ ആഹ തിയേറ്റർ പോവും ഇപ്പ എന്ത് ദൃശ്യം
ആഹ ഹലോ
കേക്കുന്നില്ലയോ
ആഹ കേക്ണ്ട്
ആഹ പിള്ളോര് പുറത്തോട്ടൊന്ന് പോണന്ന് അറിയുന്നില്ലയോ
അല്ല ഓല പോവാന്ന് പറഞ്ഞീ അപ്പ ഇീ മഗര വഴവട്ടട്ട
എന്തവാ
കൊയവേ സ്കൂള് മാസനൊ കൊയി വിട്ടിട്ടെ എന്നാട്ടേ ശനി ഞായരൊക്കെ ശനി ഞായരൊക്കെ
അവധിയോ
ആഹ അവധിട്ടിട്ടല്ലല്ലേ
ആഹ നീ മനസ്സിലാവുന്നിില്ല ചിലപ്പാണ് സ്ലാപ്പ ആഹ ഒരുപാട് വ്യത്യാസം ഞങ്ങളിന്ന് നല്ല വ്യത്യാസം
ആഹത് ശരി പുൊറത്ത് പോ യി ഭക്ഷണം കയികേണ്ടോ
പുൊറത്ത് അങ്ങനൊന്നും പോത്തൊന്നുംല്ല പുറത്തുന്നേക്കാള് വീട്ടിൽ തന്നെ ഉണ്ടാക്കലൊക്കെയാ പതിവ്
ആഹ ശരി
മബയിലൊക്കെ നോക്കി ഓരോന്ന ഉണ്ടാക്കും അല്ലെ പുറത്ത പോലൊക്കെ കുറവാ വരും പൊറത്തോട്ടൊക്കെ പോകുമ്പോ എന്തെലൊക്കെ കഴിക്കും ഒരു കേയറിയെ
ആഹ ആഹ
ഉം അങ്ങനെ അവിടൊക്കെ പുറത്തു പോ
ന പുൊറത്ത് അങ്ങനെ കഴിക്കാട്ട അങ്ങനെ പോലെ എപ്പപ്ലെലോകുന്ന
ഉം
ാ പിന്നെ എന്താച്ച പൊറത്ത് പോയണ്ടോ ടൂർ പോയുണ്ടോക്കക്കെ
ടൂറൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ദൂരോട്ടൊന്നും പോയിട്ടില്ല സ്കൂളിൽന്നും വല്ല വിടത്തില്ല വീട്ടീന്ന്
ഉം
ആഹ അല്ലാതെ ദൂരോട്ട ടൂറിനൊന്നും പോയിട്ടില്ല ദൂരെ കേരളത്തിന് പുറത്തൊന്നും ഇങ്ങനെ പോയിട്ടൊന്നുമല്ല അല്ല ഇവിടെത്തന്നെ എവിടെങ്കില ക്കെ ഫ്രണ്ട്സോട്ടും അങ്ങനെൊന്നും പോയിട്ടില്ല വീട്ടുകാരട്ട് എവിടെങ്കിലൊക്കെ പോകുന്നുള്ളള്ള അതേ ഉള്ളൂ
ആഹ ശരി
ആഹ ഹഹ ആ പിള്ളോരൊക്കെ ടൂറിനൊക്കെ പോവാൻ വാശി പിടിക്കുവോ
ആ ഓടി സ്കൂളന്ന് പോയിന്
ആഹ
ഒരു മൂന്നാറ് കൊടകനാല് അതേപോലെ വാഗമണ്ണ് മൈസൂര് കുട്ടി വയനാട് അതോക്കെ പോയിണ്ട് ഒരൊക്കെ പോയിണ്ട് ഞമ്മള പോവാത്തുള്ളി
ആഹ നമ്മളന്നും വിടത്തില്ല അതാ
ആ നഞമ്മള് സ്കൂളന്ന് പറന്നപ്പോന്ന് കല്യാണ യാത്രയാണ്
ആഹ
കല്യാണം കഴിഞ്ഞപ്പോ ഇവിടുന്ന് പോക്കില്ല
ആഹ് കല്യാണം കഴിഞ്ഞു വരുമ്പോ ഹസ്ബൻഡ പറഞ്ഞല്ലെ കൊണ്ടുപോൻ
ഉ അ നമ്മള് അ നമ്മുക്ക് നമ്മ വണ്ടി- നമ്മുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായ സുഖ കാറൊക്കെ ഉണ്ടായേ ഇത് ഇതിന് വണ്ടി കിട്ടാൻ പണിയാണ് വാടകക്കൊക്കെ ബൈക്ക്, സ്കൂട്ടി ആ അവ സോചനക്കിയത് ഹ് ഹ് ഞാൻന്നല്ല കണ്ടേ ടൗണിൽ പോയപ്പഴേ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളോ ഒക്കെ ഇണ്ട്
എ
ആണുങ്ങളും പെണ്ണ്ങ്ങളൊക്കെ ഉണ്ട്
ആഹ ഉണ്ട്ുണ്ട് ഇപ്പൊ ഭയങ്കര തിരക്ക് ഇവിടെല്ലാ സൗജനിയം ഇപ്പൊ തിരക്കോടെ തിരക്ക്
ആഹ് ഞാൻ ആ ബസ് കയറിയപ്പോൾ തിരക്കൊന്നും വലുതായിട്ട് ഇല്ല ആണും സീറ്റൊക്കെഒഴിവ് ഉണ്ട് ആണും പെണ്ണൊക്കെ ഉണ്ട്
ഉണ്ടല്ലേ ആഹ ഉച്ചക്കത്തക്കക്ക എന്തോ കറി സ്പെഷ്യൽല്ലോ ഉണ്ടോ
ആ ഉച്ചക്ക് ചെരങ്ങാ താളിപ്പ് ഉണ്ടാക്കും പയറപ്പേര് കയപ്പ
കൈപ്പാ കഴപ്പന്നച്ച്
പാവക്ക പാവക്ക പാവക്ക ശ
ഇപ്പടെ പാവക്ക എന്നൊക്കെ പറയു ഇവിടെ ഞങ്ങള ഇവിടെ പാവക്ക കൃഷിയൊക്കെ ഉണ്ട്
ആ ശരി
ഇഷ്ടം പോലെ അത് തന്ന തന്നെ വളർന്ന് പറഞ്ഞ നമ്മള് കൊണ്ട് നടന്നൊന്നുംല്ല തന്നെ താനെ വളർന്നങ് പന്തലിച്ചു ഇച്ചം പോലെ ഉണ്ടായിട്ടുണ്ട് പലർക്കും കൊടുത്തു വിട്ടിട്ടുണ്ട് മ് ആഹ് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ചേട്ടനാണെങ്കി ചെടികളൊക്കെ വെക്കും. അതിനോടൊക്കെ ഭയങ്കര ഇഷ്ട്ടവാ ചെടിയെക്കെ വെയ്ക്ക്ന്നതിനോട്
അതോലെ പച്ചക്കറിഒക്കെ നടും മൊളക് ഒണ്ട് മറ്റേ തക്കാളി, പാവക്ക.
ആഹ് വഴുതനങ്ങ, കോവക്ക ഒക്കെണ്ട്
ഏ അയശെരി അവോണ്ട് ഉപ്പേരിക്കൊക്കെ സാധനണ്ടാവോലോ
അതുകൊണ്ട് നമുക്ക് തോരനും മെഴ്ക്കൊരട്ടികൊക്കെ ഉപ്പേരി ഇങ്ങക്കൊക്കെ ഉപ്പേരി ഒക്കെക്ക ഞങ്ങളിവടെ തോരന്നൊക്കെ പറയുന്നോ ഉപ്പേരികൊക്കെ
ആഹ് ആഹ് ശെരി
ഞ അ അവിട്ത്തെ ഉപ്പ ഇവ്ട്ത്തെ ഉപ്പേരി എന്താറയാ മറ്റേ ചിപസ് ഇല്ലയോ ഈ കായ വർത്തതൊക്കെ
ആഹ്
ആ അതിനാ ഞങ്ങളിവടെ ഉപ്പേരീ ന്ന് പറയുന്നത്
അയ്ശെരി അയ് ഞങ്ങള് ന്താ വർത്തായ്ക്കാ വായക്കപ്പൊരി പറയും
ആഹ് എന്തുവാ
ബടെ ചിപ്സിന് ചിപ്സ് പറീം ചിപ്സ് ന്ന് പറയീം ബർത്തായക്കാറീം ചെലോല്. ചെലോല് വായക്ക പൊരി പറയും. പണ്ടില്ലതൊക്കെ വായക്കപ്പൊരി ആയിരുന്നു മ്മാരൊക്കെ
എന്തേർന്ന്
ശർക്കര വരട്ടി അറിയോ ശർക്കര വര
ആഹ് ആഹ് ആഹ് ആ
അതിനെ ഞങ്ങൾ ഉപ്പേരിന്നൊക്കെ പറയുന്നു. ഇവടെ തോരൻ മെഴുക്കൊരട്ടി അതൊക്കെയാ പറയാന്ന് ഉപ്പേരിക്കൊക്കെ ഇങ്ങളെ അവുടത്തെ ഉപ്പേരിക്ക് ആഹ് മ്
ങ്ങളെന്തൊക്കെ ഫുഡ്ഡ് എന്തണ്ടാക്കാ ഫുഡ്ഡ്കളെന്തൊക്കെ ണ്ടാക്കാ
ഫുഡ് ഇപ്പൊ ഇന്ന് ഒരു മീൻ കിട്ടി മറ്റേ വാത്തിക്കാരൽ അറിയാവോ വാത്തിക്കാരൽ
ആഹ്
ആഹ് ആ മീൻ കിട്ടി അത് കറി വെച്ച് പിന്നെ കൊറച്ച് ഇത് കോവക്ക ഇരിപ്പുണ്ടായിര്ന്നു അത് തോരൻ വേ ഉപ് തോരം വെച്ച്
പണിക്കെ കഴിഞ്ഞോ
പണിയക്കെ ഒതുങ്ങിട്ടൊക്കെ ഇരിക്കുന്നു ഇനി നാളെ ആഹ് അടു ഇനി കൊറച്ച് തൂത്തും വാരണം ജോ ആഹാരം എല്ലാം ഉണ്ടാക്കി ഇനി തൂത്തൊന്ന് വാരണം തുണി കഴ്കാനുണ്ട് അതും കൂടെ കഴ്കണം. ആഹ് ബാക്കിയുള്ളക്കെ ഒരുവിതം ഒത്ങ്ങി.
എന്റെ അലക്കല് ഏകദേശം കയ്ഞ് ഞ്ഞിതങ്ങനെ മക്കള് ഓരോന്ന് കഴിച്ച്ട്ണ് ഞാൻ എന്ത് പിന്നെ ഉം അതാ സ്കൂളത്തൊക്കെ ഫുള്ള് കഴിഞ്ഞ് ഒക്കെ അലക്കി കഴിഞ്ഞ് ഞ്ഞിപ്പോ സ്കൂൾക്ക് പോയപ്പട്ട
കളിച്ചും മെയ്ച്ച്ട്ടൊക്കെ
മുറ്റടിച്ചല് കയിഞ് അലക്കലും കയ്ഞ് ചോറിനരിട്ടണ് ഇതിന് ഉപ്പേരിക്കരിഞ്ഞ് ആഹ് പാവക്കപ്പേരീം അറിഞ്ഞേച്ചക്കണ് പയർപ്പേരിക്ക് ദാ അരിയണ് പിന്നേ ചെരങ്ങ അവടെ ഇതാക്കി വെച്ച്ണ് അരി തനക്കന്ന അങ്ങനെ ഒപ്പ കുത്തന്നാ മതി ഒക്ക ഒപ്പ ഇങ്ങനെ ഉണ്ടാക്ക
ആ പിള്ളേർക്ക് ഇന്നെ ഫുഡ് വേണമന്ന് നിർബന്ധം ഒന്നുമ ഇല്ലയോ
ഇല്ലല്ല ഓങ്ങര ഫുഡ ഒന്നും കൊണ്ട പോരാ പിന്നെ വലിയത് വര കേട്ടോ വലുത് എന്നന്താ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ച പോെ ജ്യൂ ജ്യൂസും കടെ കറിയണേ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മണി ക്ക് വന്ന മണിക്കൂടു ക്ലസ് അത് കഴിഞ്ഞിട്ട് നിട കയറി ഉച്ചക്ക് ഭക്ഷണത്തി വരും ഇൾക്ക് ഇന്നാ നിർബന്ധൊന്നുമില്ല ചെറുതിരന്ന പച്ചക്കറിയോ ഒന്നും കഴിച്ചൂല അ ചക്ക് ചിക്കൻണ്ടെങ്കി മാത്രം ചിക്കൻ കൂട്ട് പൊടിച്ചത് മറ്റത് മീനോ അതൊന്നും കൂട്ടൂല ബീഫ ഒന്നും കൂട്ടൂല ആഹ ഇവിടെ കക്ക് ചിക്കനോട് വ താല്പര്യല്ല ഇല്ലല്ല ചെറിയത് ചെറുത് ചെറിയ മോള് മ
ആഹ ആഹ ആഹ ചെറിയ മുളത്തല്ലാ
രണ്ടാം ക്ലാസ്സില്
രണ്ടാം ക്ലാസില് ഉം എങ്ങനെ ബസിലൊക്കെ പോയിട്ട് വരുവോ
അല്ല എവിടുന്ന് ആക്കി കൊടുക്കുംപ സ്കൂട്ടിമാര് അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇത് ചെയ്യ ഇതാകാൻ പോണോ മുഴ സ്കൂളിട്ടി അവിടെ അമ്മ അയിൻന്റെ വീട്ട് വെക്ക മുതസ്ക്യ കൊണ്ടേക്കണ രാവിലെ അപ്പം ബേഗ കൊണ്ട് പോകവും ചായന്റെ കടിയും കൊണ്ടു പോകവും അത് കഴഞ്ഞട്ടെ എതില്ല എവിടെ വൈ പിന്നെ ഓട്ടോ ഓട്ടോ ഉണ്ടായാലും പിെ മദോസട്ട് വരുമ്പോത്തനേ ആ ഓട്ടോ പോണ ടൈം ആകും പിന്നെ നമ്മൾ അതിനാ അപ്പ മറ്റടൊക്കെ പോയിന അമ്മാന്റെ വീട്ട് വെക്കുമ്പോഴേക്ക്
ആഹ്
അടി കൊടുത്തച്ച നമ്മ ചായെ കൊടുക്കും
ആഹ്
ചായഴടുക്കാത പക്ഷെ നുക്ക് ഒന്നോണ് ബുദ്ധിമുട്ടോുമ്പോ അത് ശരിയല്ലോ ആഹ അപ്പൊ പിന്നെ കടി കഞ്ഞെടുത്തക്കന്നെപ്പന്റെ മകൾ കഞ്ഞി അടിച്ചൂട
ആഹ് ആഹ് ആഹ
ഇപ്പൊ കരുടുത്തേക്ക പിന്നെ ചായന്ന് കുടിച്ച് പോ മ പണ്ക്കെ അപ്പ നമ്മരു മരിപ്പുണ്ട് മരിപ്പുണ്ടായപ്പോ ഓന്ന് ഡ്രസ്സ്സ ഇല്ലാ നഗരു പോന്നേ പിന്നെ ടുപ്പ പോയി പിന്നെ കൊണ്ടയി കൊടുത്ത
ആഹ് ആഹ് ഇനി വൈകുന്നേരം നോക്കിയ അതിനാണ് എല്ലാത്തിനുംല്ലേ
ഉ മറ്റവർച്ചക്കരു പിന്നെ ചെലപ്പ കൊറൊക്കെ വൽതായും കൊറടി ണ്ട് അല്ലെങ്കിൽ അത് തീർക്കാനേഴിണ്ടാവുള്ളു
ആഹ് ഹഹ ഉം എന്നാ ജോലി നടക്കട്ടെ
ആഹ് എന്നാ ഓക്കെന്നാല് ആഹ് എന്നാ ശരി